ഹലോ കേക്ക്ണ്ടോ? എനിക്ക് കേൾക്കണില്ല
ആടീ കേൾക്ക്ണ്ട് പറയ്
ആഹ്
ഞാൻ തേ ഇപ്പൊ കോളേജ് കഴിഞ്ഞ് വന്നു
അതെയോ
ആഹ് ആഹ് ഇക്ക് ഇഷ്ടാ അഹ് കറി വെക്കോ
അതാ
ആഹ് ആഹ് ആഹ് ആഹ് ഓഹോ
അതേയ്
ആഹ് ഈ റൗണ്ട്
പറ
പിന്നെന്താണ്
എന്താണ് വിളിച്ചെ ഇന്നെന്ത് ഇങ്ങനെ കോളേജിലൊക്കെ പോയി വന്നിങ്ങനെ ഇരിക്ക്ണു
അതെ ആഹ് പിന്നെ എന്താ അട്ത്താഴ്ച്ച ഫോണ്ടങ്ങന
ആഹ് അടുത്താഴ്ച പോവ്ണ്ട് എന്ത് കേട്ടില്ല ഹലോ ഹലോ കേക്ക്ണ്ടോ നിനക്ക് പറയുന്നത്
ആഹ് ഉണ്ടാ
നീ പറയ്ണൊന്നും ക്ലിയർ ആവണില്ലെടി
ലാ ഹലോ കേക്ക്ണ്ടാ
ആഹ് ഇപ്പ കേക്ക്ണ്ട്
ഹലോ
ആടി കേക്ക്ണ്ടെടി പറയി
ആഹ് അല്ല അടുത്താഴ്ച പോവ്ണ്ടോന്ന്
ആഹ് പോണ്ട് പോണ്ട്
ആഹ് ലീവ്ണ്ടാ
ആഹ് ലീവ് ഇണ്ട്ന്നാ പറഞ്ഞേ
ഏഹ് അപ്പൊ നീ അവിട്ന്ന് അങ്ങനെ വരും നീ വീട്ടി വന്നിട്ടാ വരുന്നെ അതോ നേരെ
നേരെ ഫ്രണ്ട്ന്റെ വീട്ടിൽക്ക് അതല്ലെ നല്ല വീട്ട് കേറി ട്ടി പോവാനുള്ള ഒരു ഇതുണ്ടാവില്ല
ആഹ് ആഹ് ഞാനും ഇതുപോലെ വൈകീട്ട് ഇറങ്ങും ക്ലാസ്സ് കഴിഞ്ഞിട്ട് ഇറങ്ങും
ഉം
ആഹ് പിന്നെ ഇപ്പൊ വന്നേ ഒള്ളൂ ഇപ്പ വന്നേ ഉള്ളോ ചോയിച്ച
കുറച്ചേരായി ആഹ് കൊറച്ച് നേരായി വന്നു ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കായിരുന്നു
ആഹ് ആഹ് ആഹ്
ചായ കുടിച്ച ഇങ്ങള്
എത്ര നാൾ ആഹ് കുടിച്ചു കുടിച്ചു അപ്പൊ എത്രവരെ ക്ലാസ്ണ്ട്
ആഹ് അഞ്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നു
ഉം ഉം
ഉം അതാണ് കഴും ഫുൾ ടൈം ക്ലാസ് ഒന്നും ഇല്ല്യ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഇടയ്ക്കിടയ്ക്ക് ഓരോ ക്ലാസാള ഉണ്ടാവാന്ന്
ഉം ഉം
ഉം
ഉം പിന്നെന്താ
പിന്നെ എന്താണ്
പിന്നെ എന്താ ഇങ്ങനെ ഒക്കെ പോണ്
അതെ വീട്ടി വിളിച്ചാ
ആ ഉമ്മക്ക് വിളിച്ചു
എന്ത് കേട്ടില്ല
ഉം ഇല്ലില്ല വിളിച്ചിട്ടില്ല വിളിക്കണം ഞാനിപ്പോ വന്ന് കൊണ്ട് ചായകുടിച്ചിട്ടിരിക്കയായിരുന്നു ഇനി കുളിക്കണം കുളിച്ച കഴിഞ്ഞിട്ട് വേണം വിളിക്കണെങ്കിൽ-
ആഹ് അതന്നെ ഞാനും ഇവിട അയിനൊക്കെ തന്നെ നടക്കണെ
ഉം നമ്മുടെ വാഷ്റൂമിനകത്ത് വെള്ളം കുറവാണ് വെള്ളം വരുന്നില്ല അപ്പോൾ ഞാനിങ്ങനെരിക്ക അപ്പോഴാണ് വിളിച്ചത്
റേഞ്ചിന്റെ പ്രശ്നൊണ്ടെന്ന് തോന്ന്ന്നു ഒന്നും മര്യാദക്കങ്ങ്ട് ക്ലിയറാകുന്നില്ല
ഇപ്പൊ കേൾക്കണണ്ടോ?
മഴ ഇന്റൊ അവിടെ
ഇവിടെ ആഹ് മഴയ്ണ്ട്
ആഹ് ഇപ്പ കേക്കണ്ട് കുഴപ്പമൊന്നുമില്ല ആഹ്
മഴയുള്ള കാരണമായിരിക്കും
ആഹ് എനിക്ക് പിന്നെ എനിക്ക് നാട്ടിലെ പിന്നെ റേഞ്ച് ഇവിടെ കിട്ടാറില്ലേ റേഞ്ച് കുറവാണ്
ഇവിടെ വന്ന് കഴിഞ്ഞാ എപ്പോഴും ഇങ്ങനെന്നെ
ഇവിടെ എനിക്ക് ചെലസ്ഥലത്തിരുന്നാ കിട്ടും ചെലസ്ഥലത്തിരുന്നാ കിട്ടില്ല
ആഹ്
ഉം
ഉം
കേൾക്കണില്ല
ഇല്ലാടി വിട്ട് വിട്ട് പോവ്വാ
നീ കേൾക്ക്ണ്ടോ ഹലോ
ആഹ് ഇപ്പൊ കുഴപ്പമില്ല ആ ഇപ്പൊ കേൾക്കണ്ട് കേൾക്കണ്ട് കേൾക്കണ്ട്
ആഹ് ആഹ്
ആഹ്
പിന്നെന്താ വിശേഷൊക്കെ
പിന്നെ എന്ത് പിന്നെ ഒന്നൂല്ല അങ്ങനെ പോണു പിന്നൊന്നൂല്ല അങ്ങനെ പോണ് ഞാന് ഇപ്പെന്തായാലും അടുത്താഴ്ച പോവുല്ലേ അപ്പോൾ ഞാൻ കരുതിയൊരു ഡ്രസ്സ്- എടുക്കണമെന്ന് വിചാരിക്കുന്നു
അത് നാട്ടിന്ന് എടുക്കാനോ അതോ ഇവിടുന്ന് എടുക്കാനോ
നാട്ടിനെടുക്കാനല്ല ഓൺലൈനിൽ നിന്ന് എടുക്കാന്ന് കരുതിയ
ഓൺലൈനോ ഓഫറുകൾ ഉണ്ടോ
ആഹ നോക്കിട്ട് എടുക്കണം നാട്ടിപ്പോയ് എടുക്കാൻ നടക്ക നടക്കില്ല കറക്റ്റ് നേരെ നമ്മള് നേരെ അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ സമയമുണ്ടാവില്ല എടുക്കാനായിട്ട് ഒന്നുമില്ലെങ്കിൽ ഓൺലൈനായി- എടുക്കണോ അല്ലെങ്കിൽ പിന്നെ ഇവിടെ വേറെ- ഏതേലും കടയി പോയിട്ട് കടയി പോയ് എടുക്കണം ഹോസ്റ്റലിൽ നിന്ന് കടയി പോകൻ പറ്റില്ല
ആഹ് വിടുത്തില്ലെ അപ്പൊ ശനീം ഞായറൊന്നും
ഉം ഉം ശനിയാഴ്ച ഇണ്ടാരുന്നു പക്ഷെ ഞൻപ്പ അത്ര ആലോച്ചില്ലേ പിന്നെ എന്താടി വെച്ച് അപ്പൊ പറ്റില്ല ഇനീപ്പ എടുക്കാൻ വേണ്ടി കഴണ്ട്
അപ്പൊ ഓൺലൈനിൽ ഇപ്പഴ ബുക്ക് ചെയ്താലേ അടുത്ത ആഴ്ച ആമ്പോക്കും വരു ഉള്ളു ഒരാഴ്ചക്കെ ആവില്ലേ ച പ്രൊഡക്ട്സ് വരാനായിട്ടു
ഉം ഇത് ബുക്ക്യ്യണം ബുക്ക്യ്യണം നോക്കിട്ട് ബുക്കിയല്ലെ സമയടുക്കും ചെലത് വേഗം വരും
ഞൻ ഇതുവരെയായിട്ട് ഓർഡർ ചെയ്ത്ട്ട് എനിക്ക് ഇതുവരെയായിട്ട് വരാ ഡേറ്റ് മാറി മാറി കാണിക്ക്യ
ആഹ് അത് ക്യാസൽ ചെയ്തിട്ട് ഒരിക്കൽ കൂടി ഓഡർ ചെയ്ത് നോക്ക അത് ക്യാൻസൽ ചെയ്യൻ പറ്റു ക്യാസൽ ചെയ്തിട്ട് കൂടെ ഓർഡർ ചെയ്ത് നോക്ക അപ്പൊ ചിലപ്പോ വരു അരിക്കും ഉം
പേമെന്റ് ചെയ്തതാണെ അന്നിട്ടാണ് ഇങ്ങനെ ലാകാക്കണെ
ആഹ് ആഹ് അതൊന്നും ചെയ്യാൻ പറ്റില്ല പേമെന്റ് ചെയിത പിന്നെ ഉം ക്യാസൽ ചെയ്തിട്ട് ക്യാൻസൽ ചെയ്ത പൈസ കിട്ടുവോന്ന് അറിയില്ലാട്ടാ ചില കിട്ടാൻ ചില ഇപ്പ വൈക്കും ചിലപ്പോ കിട്ടാ ചിലപ്പോ വൈകും ഇവിടെ ഒരു തവണ ഇതുപൊലെ പെർഫ്യൂ ഓഡർ ചെയ്തിണ്ടരുന്നു രണ്ടു പേരും കൂടി ഇ അര ഒരു ഒരു ബോക്സില് നാലഞ്ചണ ഉള്ളൂ അങ്ങനത്തെ ഒരു പെർഫ്യൂമും ആ രണ്ട് ബോക്സ് ഓർഡർ ചെയ്തിട്ടുണ്ടാരുന്നു അല്ല ഒരു ബോക്സ് വന്നു ആ ഒരു ഒരു രണ്ട് ബോക്സും വന്നില്ലേ ഇതുപോലെ ലാഗ് ലാഗ ആയി പോയി എന്നിട്ട് അ എന്നിട്ട് പിന്നെ അതിലേക്ക് അവന്റെ കമ്പിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോത്തേക്കും പ ഒരാളുടെ പൈസ റീഫണ്ട് ചെയ്തു പക്ഷെ ഒര ഒന്നിന്റെ പൈസ റീഫണ്ട് ചെയ്തിട്ടില്ല
അതറിയില്ല നമ്മൾ അവരുടെതിലേക്ക് പോകുന്ന സമയത്ത് ഹിന്ദിയിലാണ് അവ അവര് സംസാച്ചുകോണ്ടിന്നെ അപ്പ ഇങ്ങനെക്കെ ഇംഗ്ലീഷ് സംസരിച്ചട്ട് അങ്ങനെക്കെ ഒന്ന് റീഫണ്ട് ചെയ്ത് തന്നു പക്ഷെ അത് ഒരു നമ്പറിൽ നിന്നാണ് രണ്ടെണ്ണം ഓർഡർ ചെയ്തതും
ആഹ്
അപ്പൊ അവര് നമ്മള് വിളിച്ചുയ്ക്കും പിന്നെ അവര് ഒന്ന് ഫസ്റ്റ് ആക്കിട്ട് റീഫണ്ട് ചെയ്തു തന്നു
ആഹ് ആഹ് എനിക്ക് ചെയ്യുന്നത് ആദ്യം എനോണ്ട് പതിനൊന്നാംതി വരുന്ന പറഞ്ഞ ഇപ്പോ പതിനഞ്ച് പറഞ്ഞ ഇപ്പ ദേ പതിനഞ്ച്
ആ ഇതുപോലെതായിട്ട അത് ക്യാൻസൽ ചെയ്ത് ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ ഓർഡർത് നോക്കിയപ്പ ഏഹ് അത് ആരവിടെ സൗണ്ട് ഇതാക്കണെ
ആഹ് അത് ആടുകളെലാണു
ഉം ആഹ് ആം വന്നില്ല ഒന്ന് മാത്രം ഫണ്ട് ചെയ് കിട്ടി ഉള്ളൂ പിന്നെത് കിട്ടില്ല അത് അഞ്ഞൂ രൂപന്റെ സാനം ആണേ
അതാ ഈ പൈസ പോ ഒരു പത്ത് മുന്നൂറ് രൂപേടെ സംഭവണ് ഓർഡറാക്കിട്ട് അപ്പ വന്നിലെങ്കിൽ എന്താ
ഉം ഉം അവിടെ വെള്ളം വരിണ്ടാ
വരിനിടല്ലോ ഇവിടെ ഇല്ലന്ന് തോന്നുന്നു
ഫ്രീ ഇല്ല
അറില്ല നോക്കണം
ആഹ് ഓക്കെ ഒക്കെ
ഓഹ് ഇണ്ട്
ഇണ്ടാ
ആഹ് ഉണ്ട്
ആഹ് ആഹ് ശരി ശരി
ഉം
ഉം
പിന്നെ വേറെ വല്ലടത്തും പോവാനുള്ള പ്ലാനും ഉണ്ടോ അ
വേറെ പോണംന്നൊക്കെ വിചാരിക്കും അല്ലല്ലേ വേറെ പോണംന്നൊക്കെ വിചാരിക്ക്ണ്ട് നോക്കാം
ഉം ആഹ്
അപ്പൊ സാരിക്ക് ഒരു ബ്ലൗസ് എടുക്കണം അതിന്റെ കുറച്ച് മെറ്റീരിയൽ ഇതൊക്കെ എടുക്കണം ഇപ്പൊ തന്നെ ട്ടിയാലേ നമ്മള ഇവിടുന്ന് പിന്ന വീട്ടി പോകുന്ന സമയത്ത് അടിക്കാൻ കൊടുത്തിട്ട് പിന്നെ പോയി വാങ്ങിട്ട് വരണം ഓണാകുമ്പത്തേക്കും ഇപ്പൊ ടൈം എടുക്കും ഇപ്പൊ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റേറ്റ് കുറവില് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാല് അതും തപ്പണം
ഉം ഓഹ് ഞാനൊന്നും അപ്പ എടുക്കണില്ല
ഉം ഉം
പിന്നെന്താ എന്താ സാരിയാണോ
ഓഹ് ഓണത്തിന് സാരിയാണ് അപ്പൊ അതിന് ബ്ലൗസ് എടു
ഉം
ഉം
സാരിയോ സാരിക്കെ ഉടുത്ത് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പരിപാടി
ഉം ബുദ്ധിമുട്ടൊക്കെയാണ് പിന്നെ ഓണല്ലേ അപ്പം സാരി ഉടുക്കാം
ഞാൻ വിചാരിക്കുന്ന് ധാവണി ആക്കിയാലോ സാരി ഉടുത്ത് നടക്കാൻ പറ്റില്ല
ആഹ് ആഹ് നീ ചെല്ലിന്റെ അടുത്താണ നിക്കണ
ഉം
ആഹ് നല്ല കാറ്റ്ണ്ട്
ധാവണി ആവുമ്പോ
ആഹ് പെട്ടെന്ന് ഉടുക്കാ ഉം ഉം
പക്ഷേ എനിക്ക് സാരിയാ ഇഷ്ടം
ഉഅ ഉം പിന്നെ ടൈം നോക്കുവോ
ആഹ്
എടി വിട്ടു വിട്ട് കേക്കണ് കറക്ട് കേക്കണില്ല
ആണോ എന്നാ പിന്നെ വിളിക്ക
ഏഹ്
അപ്പൊ പിന്നെ വിളിക്കി
ശെരിട്ടാ ഞാൻ വിള ആഹ് ആഹ് ശരി ശരി ഞാൻ വിളിക്ക വിളിക്കാം ശരി
ആഹ് ശരി
ആഹ്
ആ